ഓഹ് കേൾക്ക്ന്ന്ണ്ടോ നല്ല വർത്താനം ആഹ് നല്ല വർത്താനം എല്ലാ എന്താ ഭക്ഷണൊക്ക കഴിച്ചോ
ഇല്ലേ ഭക്ഷണം കഴിച്ചിട്ടില്ല ഭക്ഷണം കഴിക്കാൻ ആവ്ണൊള്ളു
അതെ മക്കള് ണ്ടൊ
മക്കള് ണ്ടേയ് മക്കള് മൂന്നുട്ട്യാള്ണ്ട്
ആഹ് എത്രേല എന്തെ പഠി ഞാന് ഇപ്പൊന്നും ചെയ്യ്ണില്ല കാര കുട്ട്യോ ട്ട്യാള് ള്ളോണ്ട് കുട്ടി രണ്ടാമത്തെ മോള് ചെറിയ കുട്ട്യാ അപ്പൊ ഒന്നും ചെയ്യുന്നില്യന്നെ ആഹ്
ഉം
അല്ല ഏഹ് ഒരു മൂ ചെറിയ ആൾക്ക് ഒന്നര വയസ്സ് വെല്യാൾക്ക് നാല് വയസ്സ്
ആ
ഉം അല്ല ഇപ്പൊ എന്തെങ്കിലും ചെയ്യ്ന്ന്ണ്ടോ
ഇല്ല ഇപ്പൊ ഒരു ഒന്നും ചെയ്യ്ണില്ല
തേലെ
ഇപ്പൊ ഉം ഹൗസ് വൈഫായി തുടരാ
ആ അല്ല കുട്ട്യാളൊക്കെ വെൽതല്ലപ്പൊ
ആഹ് കുട്ട്യാള് വെൽതായ്ക്ക്ണ് കുട്ട്യാള് ഒരാള് ഒമ്പതില പഠിക്ക്ണത് ഒരാളഞ്ചില് പിന്നൊരു നാല് വയസ്സായ കുട്ട്യാ
എന്തില്ലെങ്കിലും എന്തെങ്കിലൊക്കൊന്ന് എറങ്ങിക്കൂടെന്നില്ലേ
ആ എറങ്ങാൻ ആഗ്രഹക്കൊണ്ട് പക്ഷെ പൊർത്ത് പോയി ഒന്നും ചെയ്യാനയക്കൂല
അയ്യോ
അപ്പി ഫോണ് കൂടെല്ല വല്ലെ ബിസിനസ്സൊക്കെ അങ്ങനൊക്കെ ന്തെലൊക്കെ നോക്ക്ണ് ണ്ട് ചെർതായിട്ട് ചെലോതൊക്കെ സെക്സസാവും ചെലേതൊക്കെ ഫെയ്ഡാവും
ആ ശെരിക്കും പർഞ്ഞാ നമ്മള് പെൺകുട്ട്യാള് ഈ വീട്ടിലിരുന്നാ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ കാരണെന്താച്ചാ ക്ഷെ നമ്മളെ വീട്ടിലെന്തെങ്കിലും പ്രശ്നങ്ങള്ണ്ടായാ പോലും നമ്മളത് ടെൻഷൻ അടിച്ച് നടന്ന് ഈ വീട്ടില് പൊറം ലോകത്ത്ക്ക് എറങ്ങുമ്പോ മറ്റുള്ളവരുവായിട്ട് എടപഴകുമ്പോ നമുക്കൊരു പ്രശ്നവും ഇല്ല നമ്മള് റിലാക്സാവും പക്ഷെ ഇത് ഭയങ്കര ബുദ്ധിമുട്ടാ
ആ
ഇങ്ങനെ ഈ വീട്ടില് ഞാനിപ്പ അനുഭവിക്ക്ണ്ട് ഞാനെന്താച്ചാല് എനിക്ക് പോവാന് സാഹചര്യം പ എന്റെ സാഹചര്യം വളരെ മോശായിട്ടാണ് കാരണം ഞാനൊക്കെ ഒരു ജോലിക്ക് പോയിര്ന്ന ആളാണ് ജോലിക്ക് ഞാന് പ്ലസ് ടു കഴിഞ്ഞപാടെ ഞാന് എറങ്ങിയതാ ജോലിക്ക് അത് കഴിഞ്ഞ് ഞാന് ഒരു ഡി സി എ കോഴ്സ് ചെയ്തിര്ന്നു ഒരു ഡിപ്ലോമ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ആ കോഴ്സ് കഴിഞ്ഞിട്ട് ഞാന് ആ പോളിടെക് ക്നിലേര്ന്നു ചെയ്ടത്ട്ട്ണ്ടായിര്ന്നെ അവ്ട്ന്നെന്നെ ട്രെനിങ്ങ്ണ്ടായിരുന്നു ആ ട്രെയിനിങ് ങ്ങില് ഞാൻ അവടെ തന്നെ ഓഫീസ് സ്റ്റാഫായിട്ട് വർക്കെയ്തു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാന് എന്താ ഡിഗ്രിക്ക് ചേർന്നു ഡിഗ്രിക്ക് ചേർന്നിട്ട് ഞാന് ഈ പിന്നെ സ്പോക് പ പൈസ കൊടുത്ത് പഠിക്കണതായിരുന്നു അപ്പൊ പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യും ഇന്റെ ഫീസ് ഞാനടക്കും ഫ്രീ അപ്പ എന്താ എല്ലാഞാൻ ചെയ്തിരുന്നു പിന്നെ അയിന്റെഎടേകൂടെ കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ജോലിക്ക് പോയിരുന്നുട്ടോ കാരണം വീട്ടിലുള്ളവർക്ക് ജോലിക്ക് പോകണ്ട അങ്ങനൊന്നുംതിർപ്പുന്നില്ലായിരുന്നു കാരണം ഉം പോയിരുന്നു ഞാന് പിന്നെ അതിന്റെ എടേകൂടെ കല്യാണം കഴിഞ്ഞ് എട്ട് മാസായപ്പോഴാണ് പ്രഗ്നന്റ് ആയത് അപ്പൊ പിന്നെ അവിടെ സ്റ്റോപ്പ് ആക്കിയതാ അന്ന് സ്റ്റോപ്പ് ആക്കിയതാ ഇത് ഇപ്പോഴും വീട്ടില് ഏട്ടൻ പറഞ്ഞ് ഇനി എന്തങ്കിലും കു കുട്ടികളൊക്കെ അത്യാവശ്യം വലുതായിട്ട് എറങ്ങിക്കോ അതാണ് നല്ലത് പറഞ്ഞു
ആഹ് വല്ല്യ കുട്ടി പഠിക്കല്ലേ
ആഹ് അത് എൽ കെ ജി ആണ്
ആഹ് ചെറിയ കുട്ടി അന്നെയാണല്ലേ
ആഹ് അപ്പ എന്തിനെങ്കിലും ഒന്നെറങ്ങണം എനിക്ക് എറങ്ങാതിരിക്കാൻ കഴിയില്ല കാരണം എന്താച്ചാല് ഏഹ് ഈ വീട്ടിലുള്ള പണിയെടുത്ത് സത്യ പറഞ്ഞാ മടുത്ത് രാവിലെ ആവുണു നേരത്തെ എണീക്കണു വീട്ടി ലടുക്കളേക്ക് പോണു അടുക്കള എന്ന ലോകത്ത് ഫുള്ളും ആ ഭക്ഷണുണ്ടാക്കലും അത് ഉണ്ടാക്കലും അത് കഴിഞ്ഞ് പിന്നെ കുട്ടികളെ കാര്യങ്ങൾ നോക്കണ് പിന്നെ ഇരിക്കണു പിന്നെയും വൈകുന്നേരാവണ് ആ രാത്രിത്തെ പണി പണി പിന്നെ രാത്രിയാവണ് പിന്നേം കെടക്കണു ശരിക്കും പറഞ്ഞിട്ട്ണ്ടെങ്കില് നമ്മളെ കുറിച്ചിട്ട് നമ്മൾ ചിന്തി ക്കിണില്ലല്ലോ
ആർക്കാനും വേണ്ടി ജീവിക്കാണ് ഒരാൾക്ക് വേണ്ടി നമ്മളിങ്ങനെ ജീവിതം ഇതാക്കാണ്
ഭർത്താവ് മക്കള് ഇവർക്ക് വേണ്ടി ഇപ്പൊ നമ്മള് നമ്മള് കഴിച്ചോ ഇല്ലേ നമ്മളന്നെ ചിന്തിക്കണില്ല്യ
ഉം
ഞാനൊക്കെ പ്രസവം കഴിഞ്ഞിട്ട് നല്ല തടിയേരുന്നു ആ പ്രസവത്തിന് മാ മാ സമയത്ത് മാത്രം നല്ല തടിയാ ഇവിടങ്ങട് ഹസ്ബന്റെ വീട്ടിൽ അവിടെ പോര് അതൊന്നല്ലട്ടാ ഞാൻ പറയണ അവിടേക്കണ്ട് വന്ന് കഴിഞ്ഞാ പിന്നെ ഞാൻ ഇൻ്റെ ലോകം എന്താച്ചാല് ന്റെ മക്കളും ന്റെ ഭർത്താവും അവരെ നല്ല നോക്കണം അവർക്ക് ഫുഡ് ഏട്ടനൊക്കെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം പക്ഷേ ഏട്ടന് നല്ല ഹെൽപ്പെയുട്ടോ അടുക്കളേലായാലും എന്തോ ചെ ഏ ഇണ്ടാക്കി തരാനായാലും എനിക്ക് വെയ്യാ ന്ന് പറഞ്ഞാ ഏട്ട ഇണ്ടാക്കി തരും അങ്ങനൊക്കെ ചെയ്യാറുണ്ട് പക്ഷെ എന്നാലും ഇനിക്കിഷ്ടം എന്താച്ചാല് ന്റെ ഒരാഗ്രഹാണ് ഏഹ് ഭർത്താവിനും മക്കൾക്കും നല്ല ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക അവര് കഴിച്ചതത്ത് നമുക്ക് ഇഷ്ടായിന്ന് പറയുന്ന അതൊക്കെ സന്തോഷൊള്ളൊരു കാര്യാണ് പക്ഷെ എന്താച്ചാല് ആഹ് പക്ഷെ നമ്മള് നമ്മള് കഴിച്ചോഇല്ലേ നമ്മുക്ക് വിശപ്പ് ഉണ്ട് നമുക്കത് കഴിക്കണം ഞാനെക്കെ ചെലപ്പോ ടൈമിങ്ങിന് ചെല പ്പൊ കഴിക്കലേ ഇല്ല
ആഹ്
കുട്ടികളത് കഴിയട്ടെ അങ്ങനെയൊക്കെ ചിന്തിക്കും ഞാന്
ഉം ഉം ഞമ്മള് ഞമ്മക്ക് ജീവി ഞമ്മക്ക് വേണ്ടി ഞമ്മള് ജീവിക്കണില്ല നമ്മള് വേറെ ആ മറ്റുള്ളവർക്ക് വണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത് ലേ പ്പോം
ശരിക്കും പെൺകുട്ട്യാള അവസ്ഥ ഭയങ്കര ശോകം തന്നെണ് ട്ടോ കാരണം നമ്മള് നമ്മളെ വീട്ടില് നമ്മൾ സ്വതന്ത്രായി ജീവിച്ച് നല്ല അടിച്ച് പൊളിച്ച് ജീവിച്ച് നമ്മള അറിയാത്ത ഒരു സ്ഥലത്ത് പോവാണ് നമ്മള് ഇപ്പൊ നമ്മളെ ഭർത്താവിനോട് നമ്മളെ വീട്ടിലൊരു ഒരു നാലഞ്ചു ദിവസം വന്ന് നക്കാൻ പറഞ്ഞാ അവര് നിക്കുവോ
നാലഞ്ചു ദിവസം പോയിറ്റേ ഒരു ദിവസം തന്നെ കുറച്ച് നേരത്ത് കൊണ്ടോയാല് ഓലവ്ട്ന്ന് പോകാൻ തര് ക്കൂട്ടൂലേ
ആ ഇപ്പ ഇന്ന് നോക്ക് ഇന്ന് ഞാനേട്ടന്റെ കൂടെ ഇവിടെന്നെ ഇര് തീട്ട്ല് കോട്ടക്കലാണ് ന്റെ വീട് അവിടേക്ക് വന്ന് ഞങ്ങള് സം ഹ് ഒരു വേറൊരു ആവശ്യത്തിനൊക്കെ വന്നിട്ടുണ്ടായിര്ന്നു ഇന്ന്ട്ട് ഞാൻ ഏട്ടനോട് പറഞ്ഞു ഇന്ന് ന്ന് വടെ നിക്ക ഏട്ടം പോയി
ആഹ് ആഹ്
അങ്ങനെയാണ് ഇനിയിപ്പോ ഞാന് ശനിയാഴ്ച വരാ ശനിയാഴ്ച വന്നിട്ട് നമുക്ക് ഞായറാഴ്ച ഇങ്ങോട്ട് പോരാന്ന് അ ഞാന്പ്പന്റെ വീട്ട്ക്ക് വന്നതാ സ്കൂളില്ലാ സ് സ്കൂൾ ഞ്ഞിപ്പ വെള്ളിയാഴ്ചല്ലെ ലീവ് വള്ളിയാഴ്ച്ചൊക്കെ ലീവല്ലേ
ആഹ്
അപ്പ അങ്ങനെ അപ്പൊ അത് അവർക്ക് നമ്മള വ്ടെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് നമ്മൾ എത്രത്തോളം അഡജസ്മെന്റ് ചെയ്യ്ണ്ട് ഒന്ന് ആലോയ്ച്ചോക്ക്
ആ അത് ശരിയാണ് ഞമ്മള് എല്ലാം സഹിച്ചും ക്ഷമി ചച്ചും നിക്കും അതുപോലെ ആ പിന്നെർഞ്ഞാല് വേറൊന്ന് ണ്ട്
നമ്മളൊര് പ്ര ത്യേകതണ്ട് എനി എനിക്ക് എന്റെ ഒരു എന്റെറ ഒര് ഒരുതാണ് എന്താ ച്ചാല് ഞാനൊക്കെ ഉം ഏട്ട ഇന്നെ ചീത്ത പറയും കാര്യങ്ങ ചിലപ്പം ചിലപ്പോ ദേഷ്യപ്പെട് പ്പെടുത്ത മനിഞ്ഞാന്ന് ഒര് ത് നല്ലൊ ദേഷ്യം വന്നപ്പോ ആ അവിടത്തെ അമ്മേന്റെ മുന്ന്ന്ന് ന്നോട് ചൂടായി അത് ക്ക് വല്ലാത്ത സങ്കടായി കാരണംന്താ ച്ചാല് ഞാന് ന്റെ വീട്ടില് വന്നിട്ടുണ്ടെങ്കില് ഞാൻ ഇന്ന് വരെ ഏട്ടനെ സ്വീകരിക്കാനേ നിന്നിട്ടുള്ളൂ കാരണം നമ്മളെ വീട്ടുകാര് നമ്മ നമ്മളെ വീട്ടുകാരായാലും ഏ നമ്മള് മരുമക്കള് വരാ ന്ന് പറയുമ്പോ നമ്മള് സ്വീകരിക്കല്ലേ ചെയ്യ ഞാനായാലും ഇന്ന് വരെ ഇന്റെ അമ്മേന്റെ അച്ഛന്റെ മുന്നിന്ന് ഞ്ഞാൻ അങ്ങ്ട് ചൂടാവേ ഒന്നും ചെയ്യൂല ഞാനും സ്വീകരിക്കാ ചെയ്യാ അപ്പോ ഞാൻ അതൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരായിട്ട് സങ്കടപ്പെട്ടിരുന്നു കാരണം എന്താ വെച്ചാല് ഇവിടെ വന്നിട്ട് നമുക്കൊരു സ്വീകരണവും പോലും ഇല്ല്യ നമ്മള് കാലാ
സ്വീകരണം സ്വീകരണല്ലെങ്കിലും പരിഗണന മതി
ആ അതല്ല ഭർത്താവിന്റെ വീട്ടില് ഭ ഭർത്താവ് സ്വീകരണണ്ട് അവരന്നെ മുൻപന്തിയില് നമ്മളെ വീട്ടിലും അവരന്നെ മുൻപന്തിയില് അപ്പൊ നമ്മള് സത്യം പറഞ്ഞാ നമ്മള് എന്തിനാണ് ഞാൻ അങ്ങനെയൊക്കെ ചിന്തിക്കും
ഉം
ഈ കൊറെേ ചോറ് കറിയും വെച്ചുണ്ടാ ക്കാൻ വേണ്ടിയിട്ട് ഒരു വേലക്കാരിനെ പോലെ ഞാൻ എപ്പോഴും എടക്കും തലക്കും ഏട്ടന് ഡോസ് കൊടുക്കും ഞാൻ ഞാൻങ്ങള വേലക്കാരി ഒന്നല്ല ഇവിടുത്തെ വേലക്കാരി പക്ഷെ അത് വേച്ചിട്ട് വേലക്കാർ അടിമപ്പണി പോലെന്നെ ചെയയിപ്പിക്ണ് അങ്ങനെ ഇല്ലട്ടെ പക്ഷെ നമ്മള് ഓട്ടോമാറ്റിക് അങ്ങനെങ്ങട്ട് പറഞ്ഞു പോവും ഞാന് എന്തെങ്കിലൊരു വെഷമൊക്കെണ്ടാകുമ്പ ദേഷ്യത്തിന് പറയുയല്ലോ
ആഹ്
അങ്ങനൊരവസ്ഥ. അല്ല അപ്പൊ ആളുടെ നിങ്ങളുടെ ഹസ്ബന്റ് ഇപ്പൊ എന്താ നാട്ടിലാണോ അതോ
ആഹ് നാട്ടിതന്നെയാണ്. ഗൾഫിലായിരുന്നു ഇപ്പൊ പിന്നെ നാട്ടിലാണ്.
അതെ
ആഹാ ഇങ്ങള് പറഞ്ഞമാതിരിക്കെ ഇപ്പൊ ഞാനും പറയല്ണ്ട്. ഞങ്ങള ഇവിടെ ഞാനും ഇന്റെ എളെ ച്ചി ഞങ്ങക്കവിടെ അടുത്ത് അയൽവാസികളൊന്നും ഇല്ലട്ടോ ഒരു പാടത്താണ് ഞങ്ങളൊരു വീടേ. ഒറ്റ വീടാണാ അ അപ്പോ നിങ്ങക്ക് അറിയാലോ അപ്പോ ഞാൻ എന്റെ കല്യാണൊക്കെ കഴിഞ്ഞ സമയത്ത് പിന്നെ ഈ ഈ ഫോണില്ല അന്ന് ടച്ച് ഫോണാണ്. ഏഹ് നമ്മക്ക് നമ്മക്ക് ഇപ്പെ ഇല്ല ആകെ ഒരു ആശ്വാസന്ന് പറഞ്ഞാല് ഈ ഫോണാണല്ലോ. ഇപ്പൊ നമ്മളെ ചെങ്ങായിചെക്കെ ആയിട്ട് കോണ്ടാക്ട് ചെയ്യ വാട്സപ്പിൽ മെസ്സേജ് അയക്കാ അങ്ങനൊക്കെല്ലേ നമ്മക്ക് അന്ന് പറഞ്ഞല് ആ ടച്ചിന്റെ ഒരു ഫോണാണ്ടായിന്നത് ഇപ്പൊ ഇവിടെ ഇന്റെ എന്റെ വീട്ന്ന് പറയ്മ്പോ കെട്ടിച്ചോടുത്ത അവസ്ഥയാട്ടാ ഞാൻ പറഞ്ഞത്. എന്റെ വീട്ന്ന് പറയുമ്പള് അവിടെ പിന്നെ ഇഷ്ടംപോലെ വീടടുത്ത് വീടാള് ഏഹ് പിന്നെ പിന്നെ അടുത്ത് വീടും കാര്യങ്ങളും ആൾക്കാരൊക്കെല്ലൊരു തിങ്ങിപ്പാർക്കുന്ന ഒരു ഏരിയാണ്. അവിടെന്നാണ് ഞാനി ഒറ്റപ്പെട്ട ഇവിടെ അട്ത്ത് അയൽവാസി ഒന്നൂല്ല. അങ്ങനരു വീട്ട്ക്ക് വന്നത്. ഏഹ് അത് പത്താം ക്ലാസ് കഴിഞ്ഞൊക്കൊയിരുന്നു കല്യാണം പിന്നെ ഞാൻ പഠിക്കാനൊന്നും പറ്റിയിട്ടില്ല. അപ്പൊ പത്ത് പതിനാറ് വയസ്സില് ഞാനിവിടെ എത്തീക്ക്ണ്. ആഹ് അപ്പൊ അന്നത്തെ ഇന്റെ അവസ്ഥയൊന്ന് ആലോജിച്ച് ച്ചാല് ഇപ്പോ പിന്നെ അത്രേം ബെറ്ററാണ്ട്ട്ടോ ഒരുപാട് മാറ്റങ്ങള്ണ്ടല്ലോ അപ്പോ ഞാൻ അപ്പൊ അന്ന് ഞാൻ പറഞ്ഞില്ലെ നമുക്കൊന്ന് സംസാരിക്കാന് പിന്നെ വേറെ ടച്ചിന്റെ ഫോൺ അന്നും ആ ഫോണും കയ്യിലില്ല. പിന്നെ ഒന്ന് സംസാരി ക്കണെങ്കില് ഒന്ന് ഒന്നിനു മനസ്സ് തുറന്നൊന്ന് പറയാനൊന്നിനും ആളില്ലല്ലോ നമ്മളെ ഏ ഒരു വീട്ടി ചെന്നാണ്ട് അങ്ങനൊരു അവസ്ഥയില അത്രയും ആൾക്കാര്ടെടേന്ന് ആരുല്ലാത്തത്തക്ക്‌ വരുമ്പോള്ള ഒരു അവസ്ഥ ആ അവസ്ഥയിലൊക്കെ ഞാൻ കടന്നു പോയിക്കണ്. ഇപ്പൊ പിന്നെ എളേച്ചിണ്ട്. ആഹ് ഇപ്പോളും അങ്ങന തന്നെ ഞങ്ങള്ള് ആ വീട്ടിൽ തന്നെ. വീട് മാറിട്ടൊന്നുല്ല. കൊഴപ്പൊന്നുല്ല ഞങ്ങള് രണ്ടാള് ഒരേ ചിന്താപതിക്കാരാണ്. ഞങ്ങളെപ്പോഴും പറയും നാല് ചൊവരുകൾക്കുള്ളിലെ ലോകം
ആഹ്, അല്ല എളേച്ചിയപ്പൊ ഒന്നിനും പഠിക്കണൊന്നില്ലെ അപ്പൊ?
അല്ല ഓള് പഠിച്ചിരുന്നു. ഓളെ പ്ലസ് ടു പത്താം ഓള് എന്നെപോലെ തന്നെ പത്താം ക്ലാസ്കയിഞ്ഞ് കല്യാണം കഴിച്ച് കൊടുന്നു.
ഉം
എന്നിട്ട് പിന്നെ ഓള് പ്ലസ് പ്ലസ് ടു കഴഞ് ഡി ആർ ടി ഒക്കെ ചെയ്തതാണ്. ആഹ് പി ഓളേ അവസ്ഥ ഇതന്നെയാണ്പ്പോ.
പറഞ്ഞൂടെ എനിക്ക് പഠിക്കണെന്നുള്ള ആ ഒരു ത് പറഞ്ഞൂടെ കാരണം
പറഞ്ഞിട്ട് കാര്യല്ല. ഇപ്പളും ഇപ്പളും ആഗ്രഹോണ്ടല്ലോ പഠിക്കാന് എന്റെ മോളൊക്കെ പറയും ഇമ്മാക്ക് പഠിച്ചാൻ പൊയിക്കൂടെ, പ്ല പ്ലസ് ടു എടുത്തൂടെ ഒക്കെ പറഞ്ഞാണ്ട് ഇപ്പ അങ്ങനെയൊക്കെ പഠിച്ചാലോ ഏജ്ന്റെ പ്രശ്നം നൊന്നൂല്ലല്ലോ. ഇപ്പ അന്ന് കല്ല്യാണം കഴിഞ്ഞന്ന് എൻക്ക് പിന്നെ പതിനാറ് പതിനാറ് വയസ്സായിരുന്നു. പത്താം ക്ലാസ് കഴിഞ്ഞേക്ക്. പത്താം ക്ലാസ് കഴിഞ് ഒരു മാസം അയിന്റെ റിസൾട്ട് അറിഞ്ഞ്ക്കണ്. അങ്ങനെ ആയപ്പോഴാണ് പിന്നെ കല്ല്യാണൊക്കെ വന്നത് അന്ന് പെട്ടെന്ന് കല്യാണം കഴിച്ചു വിടുന്ന ഒരു സിസ്റ്റേയ്നല്ലോ.
അങ്ങനെ ഞാൻ പറഞ്ഞോക്കായ്റ്റല്ല ഓൽക്ക് താല്പര്യല്ല അവര് ഒരു പഴയെ ചിന്താകതിക്കാരാണ് പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാല് അടുക്കള പണി എടുക്കാനാണ് കു ട്ടികളെ നോക്കാനാണെന്നൊക്കെ ഒരു ചിന്താഗതിയുള്ള ആൾക്കാരാണ് ഓരോട് നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യല്ല ഓൽ മനസ്സിലാക്കൂല അങ്ങനായിരുന്നു
ഞാന് വിളിക്കാട്ടോ
ആഹ് ആയിക്കോട്ടെന്ന ശരി ആയിക്കോട്ടെ ശരി ശരി ശരി